ഹലോ
ആഹ്
കേൾക്കുന്നുണ്ടാ
ആഹ് കേൾക്കുന്നുണ്ട്
സുഖം തന്നെയാ
ആഹ് സുഖാണ്
മഴയുണ്ടാ ഇങ്ങളവിടെയെല്ലാം
ഓ ഇന്നോക്കെ നല്ല മഴ ആണ്.
ഓ ഇന്ന് രാവിലേ മഴയാണ്.
അവിടൊക്കെ സ്കൂൾ ഇണ്ടേനോ കുട്ടിയോക്ക് ഇവിട ഇവിടെണ്ടേനി നാളെ കോഴിക്കോട് ജില്ലാ മല പ്പുറം ജില്ല അങ്ങനെയൊക്കെ ലീവാണ് ഫോണിലൊക്കെ കണ്ട്
ഉം കണ്ണൂർ ജില്ല അറിഞ്ഞോളി
ആഹ്
ഞാൻ കണ്ടിട്ടില്ല എന്റെ മോൻ നേരത്തെ പിന്നെ ഇന്ന് വയേണ്ടിട്ട് നമ്മളെ നാളെ കണ്ണൂർ ജില്ല ഇന്നലെ എവിടാണ്ട് ഇന്നലെ. കോഴിക്കോട് ജില്ലല്ലേ ഏതെലും രണ്ട് ജില്ലക്ക് അവ രണ്ട് ജില്ലക്ക് ഇന്നലെ അവധിണ്ട്ന്ന് പറഞ്ഞിട്ടിണ്ട്.
ആഹ് ഇ നാളെ കോഴിക്കോട് ജില്ലയിണ്ട് മലപ്പുറം ജില്ലയും നാളെ അവധിയാണ്.
ഓ നമ്മളത് പറഞ്ഞിട്ടുണ്ടാവില്ല നമ്മളത് ഇന്നേ ഫുള്ളും മയയാ രാവിലേ മയയാണ്.
ഇവിടീം നല്ല മഴേം കാറ്റും ഒക്കെയാണ്.
ആഹ് കാറ്റ് അന്നെ
ഉം ആഹ് കറണ്ട് പോവലും വരുവോം ഒക്കെ തന്നെയാണ്.
രണ്ടോസം വരേണ്ട്
ആഹ് ഉണ്ട് ഉണ്ട് തോന്നുന്നുണ്ട് മക്കളൊക്കെ ഉറങ്ങിയോ?
ഓ മക്കളെല്ലാം ഉറങ്ങി. ഹസ്ബൻഡും വിളിച്ചിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോ രാവിലെ രാവിലെ അടിക്കാനുണ്ടായിന അതുകൊണ്ട് ഫോണൊന്നും നോക്കിട്ടേല്ലയുന്നു വൈകുന്നേം നോക്കീനെ എല്ലാം ഭക്ഷ ല്ലാം ആക്കി എല്ലാം പണിയെല്ലാം ഒരുങ്ങിയ ആകുമ്പൾക്ക് ഞാൻ. അടി അടിക്കാനിരുന്നോണ്ട് ഒന്നും നോക്കി
അടിക്കുവോ മെഷീൻ അടിക്കുവോ?
ആഹ് തയിലറാന്ന് അത് സ്കൂള ഇപ്പ സ്കൂളെല്ലാം കോടായി പോലു. ടീച്ചർമാർക്കെല്ലാം യൂണിഫോം
ആഹ്
പണ്ട് യൂണിഫോമൊന്നുല്ല ഇഷ്ടൊല്ല കളർ ഇട്ടിട്ട് ഇപ്പൊ സാരിക്ക് കോട്ട് ഉം ഈടിപ്പം തുടങ്ങിയതാ അങ്ങ അനായ നല്ലന്നെയ അപ്പ കളർ ഇട്ട് പോവുലല്ല. സാരിക്ക് കോട്ടും വേണം ചുരിദാറിന് ശാലും വേ ഒരുസം ചുരിദാറങ്ങി ഒരുസം സാരി പോയി ഞാൻ പറഞ്ഞു നല്ലന്നെ.
അഓണ്ട് ഇങ്ങക്ക് കാര്യായി.
കര്യായി. ക എൻ്റെ മോ ആ ടീച്ചർമാർ ഒരാളടിക്കാൻ തന്നോണ്ട് പിന്നെ എല്ലാർക്കും ഒരുരിഷ്ട്ടപ്പെട്ടോണ്ട് എല്ലാറും തരും.
ആ അടിച്ചാ നന്നായപ്പോ എല്ലാർക്കും പറ്റിണ്ടാവും.
ആ എല്ലാർക്കും ഇഷ്ടപ്പെട്ടോണ്ട് അങ്ങനെ തരും അഓണ്ട് ന്നല്ലത അങ്ങനെ ഒരു. പൈഷെണ്ട് ഏടിം പൊറത്തൊന്നും പൊക്കില്ല ഞാൻ, ഞാൻ മ്പീട്ടിന്നനെ. പൊറത്ത് പോയി ഷോപ്പായിട്ടുണ്ടോ അന്നേര വർത്താവറഞ്ഞ് പൊർതോന്നും അൻക്ക് രണ്ടാൺമക്കള ഒന്ന് ഡിഗ്രിക്ക് ചേർന്നിട്ട് ഇന്നും വന്നില്ല ഓന്.
ഏ...
ഒരാള് അഞ്ചാംക്ലാസ്പഠിക്കുന്നു.
എങ്ങട്ടേ പോയെ നേരം വേഴ്കൊ വരാന്?
ഏ.
മോന് വീട്ടിലില്ലേ?
ഇണ്ട് എല്ലാം ഓന്ന് ഡി ഇനി ഡിഗ്രിക്കാ പോണ്ടത് ഓൻക്ക് വന്നില്ല ഒന്നും. അയ്ന് ഏടിം കിട്ടിയിട്ടില്ല പ്രൈവറ്റി ലേറ്റെ ചേർക്കണം പ്ലസ് ടു കഴ്ഞ്ഞിട്ട് ഏടിം പൊ ർത്തൊന്നും പോവൂല്ല ഓന്റെപ്പോച്ചകുല. ഇപ്പൊ മയത്ത് ന്ന്ഏടിം പോയ് കൂടലോ.
ആഹ ശെരിയാണ് വയനാട്ടിലൊക്കെ.
ആ കണ്ടിന്ന് പാവം.
ആഹ.
ആ ഇപ്പ ഇപ്പം ഇടിയാത്ത സ്ഥലതെറ്റെ ഇടിഞ്ണ്‌ തോന്ന്ണല്ലേ.
ആണ് ആ.
ആ അതെ ഒരു കുട്ടി പറിയ്ന്നെ വെ നേരത്തെ വാർത്തെ പറിന്നണ്ടിലെ നഞമ്മൾ ഒച്ച കെട്ടിന്ന്. അങ്ങനെയല്ലാന്നെല്ലാ പറഞ്ഞെ.
ഉം ആർക്കും അങ്ങൻത്തൊരു അവസ്ഥ ഒന്നും വരാതിരിക്കട്ടെ.
ആ അതന്നെമ്മളും പറയുന്നെ അവർക്ക് പക്ഷേ ഏടീം മാറിപ്പോകാനും കയ്യിയിലല്ലോ ല്ലേ?
ഇല്ല്യ അതാണ്.
ഉം ഉം അങ്ങത്തൊരു മലയാന്ന് തോന്നുന്നു ഞമ്മ ടൂറിനാറ്റം പോയിട്ട് കാണുന്നല്ലാണ്ട്.
ആഹ അമ്മക്കറീല്ലല്ലോ അല്ലാതെ.
ആ അമ്മക്കറിയില്ല നമ്മളിങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ ടൂറിന് പോയിനി. അന്നേരം ഒരു മ മരം പറഞ്ഞ് ആഹ ആദ്യേ അറിവേന്. അമ്മള് പോക്ക്ണ്ട് കോയിക്കോടും വയനാടെല്ലാം ടൂറിന് പോവും ഫാമിലി മൊത്തം. എല്ലാറും കൂടി ഒരു വല്ല്യേ. വണ്ടി ബസ്സ് വല്ല്യ ബസ്സാക്കിയിട്ടില്ലാറുംബോവും ഒരു പത്തി ഇരുപത്തഞ്ചാള്‌പോവും. മുപ്പത്തഞ്ചാളെല്ലും ഉണ്ടാവും അങ്ങനെ പോവുന്നെയാ അങ്ങനെ പോക്ക്ണ്ട്. അങ്ങനെ കാണുന്നേയാന്ന് നാടെല്ലാ ഒരിക്കെകൂ. കോയ്ക്കോടും അങ്ങനെ ഒരിക്കെ വണ്ടിയും പിടിച്ച് വന്ന് ഒരിക്കൽ പിന്നെ വയനാടും പോയി ഒരിക്കേ വാംഗ്ലൂരും നമ്മള് അങ്ങനെയാക്കാണല്. ആണോ എന്നാ വക്ഷണം ണ്ടാക്ക്യേ?
ഇന്ന് സാധാ ചോറും കറിയാ ഇന്ന് ബീഫ് ഇണ്ടേനി അപ്പൊ. സാദാ ചോറും ബീഫും മൊളക് ഇട്ടതുപോലെ ആക്കി പപ്പ പ്പടും പൊരിച്ച് ചമ്മ് ചമ്മന്തിണ്ടേനി. മാങ്ങന്നുംല്ല ഇപ്പൊ സാദാ
ഓ.
അമ്മള് മൊളകുംചോന്നുള്ളിം വെളുത്തുള്ളിം സുറുക്കൊക്കെ ഒഴിച്ചിങ്ങാണ്ട്.
ഓ അങ്ങനെ ഇങ്ങനെ സംബന്ധി പൊടിക്കാ?
ആ അങ്ങനെ പിടിക്കുവാ തേങ്ങ ഒക്കെ ഇട്ട്ങ്ങാണ്ട്.
അഅ് ബഅ്പ്പിക്കുവാ.
ഏഹ്?
ഉള്ളിയോ ഉള്ളിംതേ അതെല്ലാം ചൂടാക്കോ?
ഏഹേ ഇല്ല്യ ല്ല്യ
പച്ചക്കനന്നെ ഒരാൾ അടുപ്പിലിട്ടിട്ട് ചുട്ടിട്ട് ആക്കുന്ന ചമ്മന്തി പിടിക്കിന്നെ കാണാ.
ആഹ് അങ്ങനിം ആഹ് അങ്ങനിം ചെയ്യു ചെലോലൊക്കെ ആഹ് ഞാൻ അങ്ങനെ ചെയ്യില്ല ഞാൻ ഇങ്ങനേണ് ആക്കല്.
ഓഹ് എങ്ങനാവും പ ചോന്നുള്ളിയും.
വെളുത്തുള്ളി ഇഞ്ചി എലക് മല്ലി യെലൊക്കെ ഇടുവല്ലോ?
ഓഹ് എല്ലടും.
ആഹ് അതൊക്കെ ഇട്ട്ങ്ങാണ്ട് ഉപ്പ് ഇട്ട് ങ്ങാണ്ട് തേങ്ങിം സുർക്കിം ഇട്ട്ങ്ങാണ്ട് ഇതാക്കും.
ആഹ്. നല്ല ടേസ് ച്ച്ന്താ നാളെ ഉച്ചക്ക് നമ്മള ആക്കലന്നില്ല നമ്മൾ മാങ്ങി നമ്മൾ മാങ്ങ്യും വെളുത്തുള്ളി ഇഞ്ച്യും തേങ്ങിം. മാങ്ങാ ഇല്ലരോ മാങ്ങ കുറച്ച് ഉപ്പിലിട്ട് വച്ചിണ്. ൻ്റെയിൽ നിന്ന് ഓരോന്ന് ഇട്ത്തിട്ട് അങ്ങന ഇന്നരം മാങ്ങീണ്ടായിനി. മാങ്ങീല്ല സീസൺല് മാങ്ങ വാർന്നിട്ടിട്ട്. സുറക്കയിൽ ഒഴിച്ചിട്ട് ഇട്ട് വെക്കും.
ആഹ് ആഹ്
അന്നരം അന്നരം ഓരോന്ന് മയക്കാലത്ത് ങ്ങനെ ഇട്ത്തിട്ട് ആക്കും പിന്നെ മാങ്ങ ആഹ് നല്ലതന്നെ
നല്ലതാണ് ആഹ്
മാങ്ങാപ്പുളി നമ്മൾ മാങ്ങ ചെത്തീട്ട് ഒണക്കും അത് കറീലിടും.
മാങ്ങ ഒണക്കിട്ട് കറി കറിയിലിടാ?
ആഹ് മാങ്ങ ചെത്തീട്ട് ഒണക്കും വെയിൽത്ത്ന്. എന്ന് കൈറ്റി എന്നിട്ടത് വയിയെ കുപ്പി ല് ഇട്ടാക്കി വച്ച് ഓരോന്ന് ഓരോന്ന് കറിക്കിടും പുളിക്കു പകരം.
അപ്പം പുളി വേണ്ട ലേ?
പുളി വേണ്ട. മാങ്ങയില്ലെരാ അങ്ങനെക്കക്കും മാങ്ങയില്ലേരും അങ്ങനാക്കും. മാങ്ങ പിന്നെ വീണ മാങ്ങ്യൊന്നും ആരും ഇട്ക്കൂലല്ലോ പറിക്കുമ്പം വീണത് അങ്ങനെ ചെത്തും. അതങ്ങനെ ചെത്തിറ്റാക്കി വെക്കും
നല്ല ഒണങ്ങി നല്ലതാവോ
ആഹ് നല്ലൊണങ്ങീട്ട് കറുത്ത കളർ വരും കൊടംപുളി പോലെ നല്ല പേന് ആഹ് നല്ല വെയില് വേൺണം
ആഹ് ആഹ്
ചെർങ്ങനെ ചെർങ്ങനെ ചെത്തീറ്റാക്കിയാ നല്ല ഇതാ കൈറ്റ് ഇടുന്നല്ലേ ആഹ് മീൻകറി ആഹ് മീൻകറിക്കെല്ലാം നല്ല രസണ്ട്. നിങ്ങൾ കൊടംപുളിഒന്നും വാങ്ങൂല
ആഹ കൊടമ്പുളി വാങ്ങൽണ്ട്. പഷെ ഇത് ഇതാദ്യയിട്ടാ കേക്ക്ണത് ഇങ്ങനെ
ഇത് നല്ല രസാ. മീൻകറീല് നമ്മള് ഓരോന്ന്ടും വെള്ളരിക്കക്കറിയില് പുളി പീയണ്ടല്ല
ആഹ് പീയ്യണ്ട. നമ്മള് മറ്റേ സാധാ പുളിണ്ടല്ലോ
ആഹ് സാദാ പുളി. അത് ആദ്യം വാങ്ങല്ണ്ട് ഞാൻ
ഉം
അത് സാധാപുളീ അ ക്കത് ആ ആ പുളി ഇവ്ടീണ്ട്. എന്ന്ട്ട അതും നമ്മളധികം ങ്ങനെ ഒണക്കീട്ട് ആക്കിയേക്കും
ആഹ് ആഹ്. ആ പുളിക്കയ്ന് നല്ല വെലേണ് കടേലൊക്കെ
ആഹ്. അത് അയ്പ്പോ ഇനി ഒവിട്ന്നും കി ആഹ് വെലിണ്ട്. കൊടംപുളി അങ്ങനെന്നിണ്ട് തായവാത്തില്ല അമ്പ ർത്തെ മൂത്തുമ്മാന്റെ ക്കെണ്ട്. ഇഷ്ടം പോലെ. പച്ച അത് അതൊണങ്ങ്ണ് ഇപ്പം മയത്തൊണങ്ങൂല്ല. മയക്കാലേ ഉണ്ടാവും ചെയ്യും ആ കൊടംപുളി.
ആഹ് ആഹ്
എയ് അവേ കുറേ ആള് പൊറക്കീട്ട് കൊണ്ട്പോവും. എന്ന്ട്ടവര് ചേയ്രിയിട്ട് ഓലു ഒണക്കുവാ. അപ്പെർത്തിപ്പൊർത്ത് ആള് പോകുമ്പം. ചെയ്രിപ്പുകയേനെ കൊണ്ട് ഒണക്കുമ്പോലും അയ്നൊരു കറയൂണ്ട് അത് അധിക ആളും അച്ചാറെല്ലാ ആക്കുന്നണ്ടീനി. യി ഉപ്പിലിട്ടിട്ട് ഒരു ബെള്ള കറവ ഒരു സാനുണ്ട് പാല് പോൽത്തെ
ആഹ്
ഞാറ്റു വിചാരിച്ചു അതൊണങ്ങീറ്റ്ങ്ങനെ കറ്ത്ത കളറായിട്ട് വരുന്നില്ലേന്ന്
ആഹ്
ഒരു പഴ്ത്തിറ്റാകുമ്പോ ഒരു മഞ്ഞ കളറ്ണ്ടാവില്ലേ എന്നിട്ടതൊണക്കീട്ടാണ് കറ്ത്ത കളറായി വര
ആ ചെലോല പറഞ്ഞേക്ക ഈ മഴക്കാലത്തൊക്കെ അടുപ്പിന്റെ അവിടെക്കെ
ആഹ് ആ അടുപ്പിന്റെ അടിയോലെ ഒരോളാ വെക്ക ഒരോളെല്ലെങ്കില് ചേരീ ചേരുമ്മെലോക്കുമ്പോയ്
ആഹ് ആ അങ്ങനെക്കെ പറഞ്ഞേക്ക
അന്നേരം ഞാപ്പറത്ത് അങ്ങ് നിക്കുമ്പോ അൻ്റെ ഭർത്താവിന്റെ വീട്ടില്ക്കുമ്പോ അപ്പറത്തെ വീട്ടിലെ ഭർത്താവിൻ്റെ മൂത്തമാൻ്റേ ക്ക്ണ്ടേനി എത്രാളാ ചാക്ക് കൊടുത്തിട്ട് കൊണ്ടു പോകന്നാ പറിച്ചിട്ട്
ആഹ് നല്ല നല്ല സാധനാണെന്ന് പറഞ്ഞേക്കെല്ലാരും അത്
ആഹ് നല്ല സാധനംലു ന്ന്ട്ട് ഞാൻ ജ്ജ്ജ് എപ്പ ഒണങ്ങും അതെന്തിനാ അവര് ഓർ പറഞ്ഞ് കൊറേ ചേരി അടിയിലിടും എന്നിട്ടൊരു ടിന്നുവക്കും എൻട്ട് അണ്ട് നിരത്തിട്ടാല് അതൊണങ്ങുന്നറിം. ആ ചേരിൻ്റെ ചൂടോണ്ട് അങ്ങനെ അവര് ചെയ്യുന്നതല്ലേ
ങ്ങക്ക്ന്നെന്തേ ചോറിന് ആഹ് കെടന്നെല്ലാരും
ഇന്ന് ഞാ നൂഡിൽസാക്കി എപ്പം പത്തിലും അതിനെ ന്നിട്ട് ഞാ നോനോടറഞ്ഞാ ഞമുക്ക് നൂഡിൻസാക്കാ ന്നട്ട് ചിക്കനും പൊരിച്ച് മുട്ടിം ഭറുത്തേലിട്ട് പച്ചക്കറിയെല്ലട്ട് നൂഡിൽസാക്കി ഉപ്പാക്കും ഉമ്മാക്കും ദോശാക്കി. അവര് ചിക്കൻ കൂട്ടൂലല്ലോ. അതോണ്ട് ഞമ്മ മൂന്നാലും അത് ന്ന് അവര് ദോഷിം തിന്നു.
ആങ്ങ്
എല്ലാരും കടന്നേര്ക്കുലിബിയെ അല്ല അവര് പൊറത്ത
ആഹ്ആഹ്
ഒര് പുടിച്ച് വെച്ച പാടെ ഞാൻ കെടക്കാൻ പോവുമ്പ ഞ്ഞ് ആരെങ്കിലും ണ്ടോ നോക്കട്ടെ എന്നിട്ട് നോക്കി തുറന്ന് നോക്കി
ആഹ്
മദ് മദ്രസ പോന്നരങ്ങും ണ്ടാ
ഇല്ല്യ ല്ല്യ മോന് ചെറുതാണ് ഓൻ അഞ്ചു വയസ്
ഓഹ് ഓ അതുകൊണ്ട് രാവിലേം നിനക്കണ്ട നമ്മക്ക് അനക്ക് വേഗം നീക്കണം ൻ്റെമോൻക്ക് മദ്രസേ പോണം ഏരിയാ്പത്തേക്ക് ആഹ ഇല്ല മൂത്ത പോക്കില്ല ചെറിയാളെ പോന്നു ഓന്റ കയ്ഞ്ഞു
ആഹ്
ഏയരക്ക് മദ്രസക്ക് എത്തണം അല്ലെങ്കി ഏരക്ക് ഏയരെന്റെ ആപ്പ് അപ്പ്രമത്തില്ലെങ്കില്ലേ ബെല്ലടിച്ചാല് ആജറൂടുല ഉസ്താദിന്റെ കർശന നിയമ അഓണ്ട് ഏഴെ കാലിനെ പോവും ഉം ആഹ് അങ്ങനെയാണ് ഇപ്പൊ നെയമം
ആഹ്
മഴ ഇണ്ടായാലും നമുക്ക് ക്ലാസ്ണ്ട് എട്ട് ഏ ഏഴ് മണിക്ക് തുടങ്ങിയലെ ഏഴ്ര വെരെ ഓൺലൈനിൽ ക്ലാസ്സ് അയിലെ ഓൺലൈല് കേറിയിട്ട്ല്ലെങ്കിൽ ഹാജറില്ല. ആഹ് അവോണ്ട് പുള്ളേര് പറഞ്ഞ്. മദ്രസേ പോകുന്നില്ലേല്ലോ മയത്തും പിന്നേ കെറിയിട്ട്
മ്മ്ഹ്ഹ് അതന്നെ ഓൺലൈന്ക അത് നല്ലത് പോണെന്നാണ്.
ആഹ് രാവിലെ എണിച്ചിട്ട് പോക്നേൽക്ക് ഒഹ് രണ്ടുവസംണ്ടായി ഇല്ലായിട്ടില്ല. കണ്ണൂർ ജില്ലയിൽ അവധിയ ഉണ്ടായിന്. ആഹ് രണ്ട്സം ഓൺലൈൻ ക്ലാസ് വെച്ചൂ അ ഒര്സ് തോ എന്ന് ഒന്ക്ക് കെറാനും പറ്റിയില്ലെ ഓന് നെറ്റ് നമക്ക് ഇണ്ടായില്ലേന് മയ്യയോണ്ട് കിട്ട്ന്ന്ല്ലേനു അന്ന് ഹാജർ പോയിന്ന് പിറ്റേന്ന് ഉസ്താദ്‌ പറഞൊണ്ട് ഇൻക്ക് ഹാജാറില്ല. ഞാ പറഞ്ഞു സമതക്കാാർല്ലേ തീരുമാനിക്കെണ്ടേ ഇവരെന്ന് എന് എന്ത് കളിയാ കളിക്കുന്ന്ന്നറിയുല
ആഹ് ശെരിയാണ്.
കിന്ന ഉസ്താദാ
എഹേ
ഉം എല്ലാം മാറി ഒരോ ഇരുണ്ടീത് കൊല്ലത്തുമ്പോ മാറും പ്പാ അതാണ്. പുള്ളേറ് പഠിച്ച് ഒന്ന് വരുമ്പോഴത്തേക് ഓ നിങ്ങങ്ങെ മാറില്ല എന്നെ അമ്മക്ക് വരുന്നത് ഓ
ഇവിടെ അങ്ങനെ എന്താണ് അത്ര പെട്ടന്നോന്നും മാറൂല ഓം നാലഞ്ച് കൊല്ലൊക്കെ അങ്ങനെക്കെ നിക്കും.
നമ്മള് ആകെ രണ്ടുകൊല്ലോ, മൂന്നുകൊല്ലോ, അയിന്റെപ്പറം പോവുല്ല.
ഇവടെ ഓൺലൈൻ ക്ലാസ് അങ്ങനൊന്നുംല്ല്യ.
ഓവ്ടിണ്ട് ഇപ്പം കാസർഗോഡ് ഉസ്താദ്മാർ ഒന്ന് മലപ്പുറം കാസർഗോഡ് പിന്നെ രണ്ടെണ്ണം നമ്മളെ നാട്ടിത്തെന്നേ.
ഇങ്ങളവിടേക്കൊക്കെ മക്ക ആൺകുട്ടികള് കല്യാണം കഴിച്ചാല് ഭാര്യ വീട്ടില് അങ്ങനെല്ലേ?
ഞി ഇങ്ങളെ മക്കള് കല്യാണം കഴിക്കാണെങ്കില്
അഭാര്യ വീട്ടിൽ പോയ് ആ അത് ദൂര സ്ഥലത് ന്ന കൊണ്ടന്നണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ നിക്കും. ഇപ്പൊ മലപ്പുറം ആ നമ്മള് നമ്മള വീട്ടിൽ തന്നെ. നമ്മ അവരെ വീട്ടിൽ പോണെങ്കില് എന്തെങ്കി തക്കാരോ വിരുന്നോ എന്തെങ്കിണ്ടെങ്കി മാത്രം പോകും.
എല്ലാതെ പോയി വരോന്നുല്ല്യ?
എന്തെങ്കും ആവശ്യംണ്ടെങ്കിൽ പോയി വരും പിന്നെ കല്യാണം കഴിഞ്ഞപാട് ഒരാഴ്ചക്കെ നിന്നിട്ട് വരും. പിന്നെ പിന്നെ ഒരു കുറേ ദിവസം കഴിയുമ്പോ ഒരാഴ്ച്ച നി
അപ്പൊ അതെല്ല നിങ്ങളെ വീട്ടിൽ വേറെ നിങ്ങക്ക് അനിയത്തിളോ എടത്തിളോ ഒന്നുല്ല
ഉണ്ട് എല്ലാരും പൊതിയത്ത് എനിക്ക് രണ്ട് ഏട്ടന്മാരും ഉണ്ട്. ഒരു ഇത്താത്തിം ഉണ്ട് ഇത്തത്തിയും പെരടുത്ത് രണ്ടാങ്കങ്ങലെടുത്ത് ഞാനും എടുത്ത് എല്ലാരടുത്ത് എല്ലാരും വേറെ വേറെ ആരുല്ല എല്ലാരും വേറെ വേറണ്ട് ഇല്ല ആഹ് എന്നാലും ഉപ്പക്ക് അറുപത്താറ് മ്മക്ക് അയ്മ്പത്. ഉണ്ട് പ്രായ ണ്ട് അത് രണ്ടാളും അപ്പറോ അപ്പറം ഇപ്പറോം നിക്കും. അയിന് ഇത്താത്തല്ലാം ഇങ്ങോട്ട് വരും അവര് മൂന്നാല് ദിവസം നിന്നിട്ട് പോവും. ഞാനും അവരവർക്കും മൂന്നാല്സം ന്നിട്ട് അങ്ങനെല്ലാം പോവും
ആഹ്
അവര്ണ്ടാഉമ്പ നല്ല ജോളിയാ നമ്മള് അത് ഇതെല്ലാക്കും കോയിനെ ചുടും എന്തല്ലേ ആക്കും വെറൈറ്റി ഭക്ഷണ ക്കയ്യാ ആഹ് ആഹ് അന്നേര രണ്ടാങ്ങൾന്റോളിം വിളിക്കും അങ്ങനെ വിളിക്ക്മ്പോ അങ്ങനെ എല്ലാറും കൂടിയാമ്പോ നല്ലൊരു ഇതാക്കീറ്റ് ഇതാവും എന്നെ നോമ്പ്നും അങ്ങൻന്നെണ്ടാവ എല്ലാറു ഒപ്പരുണ്ടാവും വര്മ്പോ അഒണ്ട് എല്ലാരും കൂടീറ്റങ്ങനെ എല്ലാരി ര്ക്ക്മ്പോരിതല്ലേ എല്ലങ്കെ ആഹ് സന്തോഷം
സന്തോഷാണ് വ്വടെ
ഇങ്ങളെയ് ഭർത്താവിന്റെ വീട്ട്ലേ ര്ക്കും
ഭർത്താവിന്റെ വീട്ടില് അമ്മള്വ്ടെ അങ്ങനെണ് കല്യാണംകയ്ഞ്ഞാ ഭർത്താവ്ന്റെ വീട്ടിൽ നിക്കാ അങ്ങനെ
ആഹ്
എന്താണ് ഇവടര് നാത്തൂൻ ഏ ആഹ് അങ്ങനെക്കെ പോവും പിന്നെ ഇവടൊര് മാസം ആഹ് പിന്നെ വടൊര് മാസം നിക്കാണെങ്കിൽ അവടെ പൈനഞ്ചുസം പോയി നിന്ന് വരും അങ്ങനൊക്കെ
ഓ അങ്ങനെ വരുവാ
ആഹ്
അന്നേരസ്കൂൾളും ചേർത്താല് പോവാനേ കഴിയില്ലല്ലോ ല്ലേ
ഇന്റെ വീടും വർത്താവിന്റെ വീടൊയ്ന് കൊർച്ച വ്യത്യാസൊള്ളൂ ഒര്പത്ത് പതിനഞ്ച് മിൻറ്റൊള്ളൂ
ഓന്ന പിന്നെന്നന്ന കൊണ്ടുപോടിക്കണ്ടല്ലോ ആഹ് ആഹ് പ്പനല്ലതല്ലേ
ആഹ്
എല്ലെങ്കിലേ ദൂരസൽത്തേങ്കിലൊന്നും ചെയ്യാൻ കയ്‌ലല്ലോ സ്കൂളെല്ലാം തൊർന്ന സ്കൂൾ പോന്ന കുട്ട്യേൾന്നെ ണ്ടായ ഏടിം പ്യുആൻ കയ്ലല്ല സ്ക്കൂളും വള്ളി പണ്ട് ഒപ്പരാം പൂട്ടല്ണ്ട് എനി എനി അങ്ങോട്ട് പൂട്ടി
ആഹ് ആഹ്
ആഹ് കയ്ലല്ലേ ഇപ്പ അങ്ങനെല്ലല്ലാ ന്തായിരിക്കുന്ന കടന്നോ
ആഹ് ന്നാശരി ഓക്കെ
ആഹ് ന്നോ